ആഹ്, കിട്ടി കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്.
ആഹ് എന്താണ് വിശേഷൊക്കെ?
വിശേഷൊക്കെ നല്ല വിശേഷം. കുട്ടിനെ ഇങ്ങനെ ആട്ടികൊണ്ട് നിക്കാണ്.
ആഹ് തൊട്ടിലേല കെടത്താറ്.
ആഹ് ആഹ് പകലൊക്കെ തൊട്ടിലി ല്കെടത്തും രാത്രിയോക്കെ എന്റെ അടുത്തന്നെ.
ആഹ് നൈറ്റ് ആവുമ്മോ പിന്നെ അമ്മമാര്
ആഹ് അങ്ങനാണ്ടേ അപ്പൊ പകല് രാത്രിയാതൊക്കെ കഴിഞ്ഞ കണ്ട് ഓനയില് ആട്ടി ഒറക്കെ ഞമ്മക്ക്
അതെ അതെ. പകലാവകുമ്പോ എന്താറിയോ അല്ല രാത്രിയാകുമ്പോ ഇവര് ഒറെ ഒണന്നാലും അമ്മളൊക്കെ കൂട്ടിടിച്ച അവര് ഒന്നൂടെ ഒറങ്ങും. ഏഹ് തൊട്ടിലിലാവുമ്പോ ചെലപ്പൊ ആട്ടിയാലും വീണ്ടും നമ്മള് എടുത്ത്ടുത്ത് കടത്തണ്ടരും. അല്ലെ ആഹ് അതെ. അതെ പാലുടിക്കുന്ന എത്രായിപ്പം?
ഇപോന് രണ്ടര കഴിഞ്ഞു.
ആഹ് അയ് ശരി നിർത്താറായിട്ടുണ്ടല്ലോ അല്ലെ മൂന്ന് വയസരെ കൊടുക്കാറുണ്ടോ?
ആഹ് ഇല്ല പാലടുക്കല് നിർതീക്ക്ണ്. ഉം പാല് കൊടുക്കല് നിർത്തിക്കിണ്. ഇപ്പം ഇ ഇപ്പതാണ് ഇപ്പൊ ഒന് ഇത് ആ പാലുടില്ലാത്തോണ്ടപൊ ഇ ആട്ടിങ്ങനെ ഒറക്കണ്.
ആഹ് അയ് ശെരി എങ്ങനെ റിസ്ക് ഇണ്ടായിന്നോ നിർത്താന്?
പലടോ റിസ്ക്ന്ന അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല ഇനിക്ക് പല നേര നിർത്തിയാ ഇൻ ക്കൊരു ചറിയരു ബുദ്ധിമുണ്ടാവുംന്നല്ലതെ ഓ നെ കൊണ്ട് കെതികെട്ടിട്ടില്ല ഓന് അവടെ ഞാന് ഒരു സ്റ്റിക്കർ ഒട്ടിച് ഒട് ട്ടിച്ച സ്റ്റിക്കറല്ല ഫസ്റ്റ് സ്റ്റിക്കറൊട്ടിചാ നാ വിചാരിചീനെ പിന്നെ ഞാൻ കൈപ്പങ്ങടെ കയ്പ്പില്ലേ.
ആഹ് അതെ അതൊന്ന് ടേസ്റ്റ്യ്തപ്പോ തന്നെ പിന്നെ വേണ്ടരിച്ചുണ്ടാവും.
പിന്നെ ഒന് വേണ്ട ആഹ് ഒരട്ടങട്ട് ഇതാക്കിയേപ്പത്തന്നെ പിന്നെ ഓന് വാണ്ട.
ആഹ് വേണ്ട പിന്നെ എന്തങേട്ട് ഫുടൊക്കെ കൊടുക്കല് പാലുടി നിർത്താന് എന്താ ഫു ടൊക്കെ കൊടുക്കണ പ്പൊ മോനിക്ക്.
ഓന് ഓനൊന്നും കഴിക്കൂല ഇപ്പൊ ഒരാഴ്ചായിട്ട് ഓന് പനിയെന്നേന്. ഞങ്ങള് കുടുങ്ങി പെരുന്നാള് ഇങ്ങട്ട് കഴിഞ്ഞിട്ട് പനിച്ചാ വിട പിന്നിം പനി ക്ക അങ്ങനെ. കൊണ്ടടക്കേന് ഏലിപ്പം മാറി
ആഹ് കഫക്കെട്ടിന്റെ പ്രശ്നണ്ടോ?
ആഹ് കഫക്കെട്ടിന്റെ പ്രശ്നം നല്ലോ ണണ്ട്.
ആഹ് അതെന്താറിയോ ഇങ്ങനെക്കെ ഇണ്ടാവുമ്പോ നമ്മള് വെള്ളോം ശ്രദ്ധിക്കണം. മക്കക്ക് കാറ്റ് കൊ കൊള്ളല് പിന്നെ അതുപോലെ തണുത്ത ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കഫക്കെട്ടാവുമ്പളേയ് കഫക്കെട്ട് കൂടുതലായ പിന്നെ ന്യൂമോണിയായി മാറും പിന്നെ അഡ്മിറ്റ് കാര്യങ്ങള്. ഫുഡിന്റെ ഫുടൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും.
ആഹ് ഫുഡ് അതേ കഴിക്കാൻ വരും മടി നമ്മള ആ പാലൂടി നിർത്തിയ എല്ലാരും പറിം നല്ലോം ഫുഡയിക്കും എവ്ടെ
ആഹ് അത് ചെലെ ചെലെ മക്കക്ക് വെഷപ് പ് ഇണ്ടാവും ചെല മക്കള് ഇപ്പൊ ന്റെ എക്സാമ്പിൾ പരണന്റെ മക്കളൊക്കെ രണ്ടാമത്തെ മോളൊക്കെ പാലൂടി നിർത്തി ഞാൻ ആ കറക്റ്റ് ടൈമില് പിന്നെ ഓള് മൂന്നാം വയസ്സില് പോലെടത്തി അംഗൻവാടിക്ക്. രണ്ട് വർഷം പോയിറ്റ്ണ്ട് മൂന്നും നാലും ഒക്കെ പോയിന് അപ്പൊ ഓള് നല്ല തടിവെ ചിരിന്ന് പാലുടി നിർത്തിയാരെ കറക്റ്റിന് ഫു ഡ് കിട്ടലും പിന്നെ പാലുടി നിർതേരാ ഓള് നന്നായത് പാല് കുടിച്ചപ്പോ നന്നായിട്ടില്ലേനന്ന് പറിം. പാലോട് നിർത്തിയെ കറക്റ്റിന് പിന്നെ ഹോർലിക്സ് കാര്യ അങ്ങനൊക്കെ എന്തേലും വെള്ളം പോലെ എന്തെങ്കിലൊക്കെ. കലക്കി വച്ചാ മതി ഹോർളിക്സൊ അല്ലെങ്കില് കുട്ടികൾക്ക്ഷ്
ആഹ് പാലുടി നിർത്തെ രണ്ടു ദിവസം ഒർ ഒർക്കത്തിൽ എണീറ്റിട്ട് ഇൻക്ക് യായമാണ് യായാറിം.
ആഹ് അതെ അതെ അങ്ങനെ എന്തേലൊക്കെ കൊടുത്താ മതി. ആഹ് അതെ അതെ. ഞാൻ പിന്നെ എന്താ പറേ എനിക്ക് ഇവളെ ഉള്ള ടൈമിലേക്ക് പ്രഗ്നന്റ് ആയി ഞാന് അപ്പൊ പിന്നെ ഫസ്റ്റത്തത് ഇണ്ടായ തന്നെ ഒരു ആ എട്ടാം മാസം ഒമ്പതാ മാസൊക്കായേരെന്നേ ഞാൻ പ്രെഗ്നന്റായിയി ഓനെ ഒരു വയസ്സാണേന് മുന്നേ ഞാൻ പ്രസവച്ച് പ്രസവിച്
എ എത്ര മക്കളുണ്ട്?
മൂന്ന മക്കളുണ്ട്, അപ്പോ എനിക്ക്- പ്രഗ്നന്റ് ആയ ടൈമിൽ തന്നെ- ഡോക്ടേഴ്സ് ഇങ്ങനെ നാല് മാസ ആയപ്പോ തന്നെ പറയും നിങ്ങൾ- പാലോടി നിർത്തണം കേട്ടോ? അല്ലെങ്കിൽ വറ്റി കിടക്കണ കുട്ടിക്ക് പിന്നെ അത് കേടാവും, അങ്ങനെ- എന്നൊക്കെ പറയും പക്ഷെ ഞൻ എന്തേയ്ത്, പിന്നെ ഞാൻ കൊടുത്ത് കാരണം, ചെറിയ മാനല്ലേ ഫസ്റ്റ്ത്തെ ആളാണ്, ഞാന ഒട്ടും വിചാരിക്കാത ഉണ്ടായത് രണ്ടാമത്തെ.
ആ ഉ ഉ ഉ..
അത് ഭയങ്കര സംഘഡെന്. അങ്ങനെ ഞാൻ കൊടുത്ത് ഒരു- ഏച്ച കഴി എട്ട് മാസം വരോ ഞാൻ കൊടുത്തിട്ടുണ്ട് പാൽ. ഓനെ പക്ഷെ ഡോക്ടർനെ പറയും, നോമ്പും കാര്യങ്ങളൊക്കെല്ലേ? അപ്പോ ഈ ക്ഷീണിക്കും. അങ്ങനെ പറയും പക്ഷെ ഞാൻ - കൊടുക്കാരനോ വിയ- ബുദ്ധിമുട്ടൊന്ന വന്നിട്ടില്ല കേട്ടോ? എട്ട് മാസം വരെ കൊടുക്കണ്ടേ. കാരണം കുട്ടികൾക്ക് എത്ര കൊടുക്കണം കാരണം. രണ്ട്, രണ്ടര വയസ്സരെ കൊടുക്കണം ക്ഷോന്- തിരെ കൊടുത്തില്ല. പക്ഷെ ഇപ്പോ വല്ലതും- കാണാനൊന്നല്ലട്ടോ, നല്ല എനർജെറ്റിക് ആണ് ആള്.
ആഹ് അങ്ങന അങ്ങനെ കിട്ടാത്ത- കുട്ടിയാണ് നല്ലോതുപെലെ നന്നാവുന്നത്.
ആഹാ, ആഹാ, അതെ, അതെ, തടിയൊന്നില്ല പക്ഷെ, ആൾക്ക് എല്ലാരും പറയല്ലേ, ഹെൽത്ത് ഓക്കെ ഉണ്ടാവൂല, ആരോഗ്യം ഉണ്ടാവൂല്ല അങ്ങനെ. പക്ഷെ അതൊന്നുംല്ലട്ടോ- അതൊക്കെ വെറുതെ അ പിന്നീട് നമ്മൾ- കുട്ടൊക്കെ നല്ല പോലെ കൊടുത്താ ആതിമക്കൊക്കെ.
ആഹാ ചെറിയ കുട്ടിയപ്പ അത്രയാ? ചെറുതിനു?
ചെർഇതിനു മൂന്നരായി, എളുപ്പം അംഗവാടി പോകുന്നത്. ഉം അതെ പി പിന്നെ എന്താണ് അവിടെ ഒന്ന് മഴ ഉണ്ടോ?
ഇല്ലേ ഇന്ന് മഴന്നുമില്ല, ഇന്ന് ഫുൾ വെയില.
ആഹ വെയിലാണല്ലേ, ആഹാ അതെ ഇപ്പൊ രണ്ടു ദിവസായിട്ട് വെൽ തന്നെ.
ആ രണ്ട ദിവസമായിട്ട് വയിേന്നെ അങ്ങനെ ആക്പോ നമ്മുക്ക് എന്തൊെയ ജോലി എടുക്കണ്ടേ അറിയില്ല.
ആഹ് അതെന്നെ അതെ.
മഴങ്ങട്ട് പെയ്താ കാാണ് വയിലൽ അങ്ങട്ട് വരുമ്പോളേ
അതെന്നെ പിന്നെ എന്താ? ട്രാവലൊക്കെ ഇഷ്ടമാണോ? സിനിമ ഒക്കെ കാണാറുണ്ടോ? സിനിമ- ക്ക്‌ പോവാറുണ്ടോ ഇഷ്ടാണോ?
ഇപ്പോ അങ്ങനെ കാലില്ല, പണ്ടൊക്കെ പഴയത് കൊറേ കണ്ടീന്.
ആഹ് പഴയ സിനിമകള്, അയിന്- വല്ലുന്ന സിനിമകളോന്ന ഇപ്പം ഇല്ല. ഏതാ ഇഷ്ടപ്പെട്ട നടൻ? ആരാ നടനും നടിയൊക്കെ?
ഉം നടനും നടിയാ അങ്ങനെ പക്ഷ- അത് കള കുഞ്ചാഗോബിന്റെ, ഷായനിന്റെ- സിമല്ലന് എന്ത്അനിയത്തി പ്രാവുന്ന് പറ-
അടിപളി, അടിപളി. ആ നിറം സിനിമ, സ്വപ്ന പിന്നെ എന്താ പറയാ പിന്നെ നമ്മളുടെ അനത്തിപാവ്,
അങ്ങനെയൊക്കെല്ല ഞങ്ങൾ പ- നമ്മള ചെുപ്പത്തിന്റെ കലോം പോയി.
ആഹ് അന്നേര. ടി വിണ്ടാവല്ലോ വീട്ടില് എന്നിട്ട് അരേ വീട്ടിലൊക്കെ പോയിട്ട്, ഞങ്ങളവിടൊക്കെന്താറോ എന്റെ വീട്ടിലേീ ടി. വി. എന്നിട്ട് എല്ലാരും വരും കാരണം, ഇങ്ങനെ കേസറ്റക്കാണല്ലാന്ന ഓ അടിപൊളിയാ.
അതേമാതി പോയി കാണ ഞങ്ങള ഫ്രണ്ട്സ ആളെ വീട്ടിലേക്ക്.
അതെ, അതെ, അതെ, അതന്നെ. നിറം എന്നൊക്കെ പറഞ്ഞാല് അതിന് ശേഷംല്ല. കോളേജ് ലൈഫ ഒക്കെ കേട്ട് അടിപൊളിയായി, ആ ഒരു ടാ വിളി. അല്ല രസ ഇണ്ട്.
ഇപ്പത്തെ ഇപ്പ ഞമ്മള കയ്യിലേ- ഫോണ് വന്നോണ്ട് ഇപ്പ ഞമ്മക്ക്ന്നെ വ ഇതില്ലല്ലോ.
ആഹ ഇല്ല സിനിമ ഇനിനി കാണാനും കൂടാതെ- തിയേറ്ററിലൊക്കെ പോയി- കാണാനല്ലാതെ. ഓവറ ആയിട്ട് നമ്മള് ഫോണൊന്നും അങ്ങനെ കാണിക്കില്ലല്ല, എന്തെങ്കിലും യൂട്യൂബില്- എന്തെങ്കിലും ചെറിയ. സീരിയൽസോ, അല്ലെ ഷോർട്ട് ഫിലിമോ, അല്ലെ റീൽസ്. ആഹ് അതെ റീൽസൊക്കെ ഇങ്ങനെ കാണല്. ന്നപ്പ ഇപ്പ ഇൻസ്റ്റഗ്രാമൊക്ക ഇള്ളതൊണ്ടന്നെ ഇങ്ങനെ ആഹ്, അതെ പുത്- ക്കാനൊക്കെ ഓരോ പാട്ടുകളൊക്കെ കേക്കുമ്പോ, പഴയ ഓർമ്മകള് ആഹ്, ആഹ്, അതെ. അതൊക്കെഷ്ട പയെ പാട്ടുകള് കേക്കർന്നാ അതൊരസ്സാ
ത് ര് അര കി ഏക് കിലോമീറ്ററ് ദൂരെ പോയൊക്കെ ഞങ്ങള് കണ്ടിന്യ ത് ഞങ്ങളൊര് ഓണത്തിന് പോയി ഓണത്തിന് പോയി ഞങ്ങള്. ത്തിൻ്റൊരു ന്ത് ഇന്തുസിന്റെ വീട്ടിലൊക്ക പോയെ കണ്ടിന്യത് അന്നേ. ങ്ങൾക്കവടെ ഓണോ വിഷോ എന്തോ ഏനി ഞങ്ങൾ ഞാനു ന്റെ ഏട്ട ത്തിന്റെ എളാപ്പാന്റെ മോളും ഞങ്ങള് പോയി കണ്ട് ഞങ്ങളെ ങ്ങനെ തെരഞ്ഞ് വെര്ണ്ട് ഇന്റെ പ്പ വടി കൊണ്ട് അടെ വിഷു ആയ്ട്ട് അവ്ട്ത്തെ ചേച്ചി ഞങ്ങക്ക്. പായസൊക്ക കൊണ്ട്ങ്ങനെ വര്യ പായസ ഗ്ലാസ്സ് തര്ലും ബാക്കില് അടി കിട്ടലും.
ബേക്കിലടിം അടി പായസായ് പോയിപ്പഹ്.
ക്കെ ഞങ്ങള് മൂന്നാളു ങ്ങട് പാഞ്ട്ട്
ഏഹ് അയിന്റെ താത്ത പ്പളും പറിം താ ആഹ് ഞ ഞാനൊക്കായപ്പത്തെനു കൊർച്ചൂട്യൊക്കെന്ന് ടി വി ക്കെല്ലോടുത്തു വന്ന്ണ് ന്റെ താത്താന്റെ പ്രായ ക്കങ്ങനെ കാരണ ഓള്പ്പൊ പത്ത് മുപ്പത്ത്രണ്ട് വയസായി അപ്പൊ ഓള് പറയിം. പിന്നെ ഇത് വരക്ക് കൊറേ പെങ്കുട്ട്യോള് ണ്ടാവും അട്ത്തട്ത്തെ അടുത്ത് അന്ന്. അത് ഇപ്പത്തെ കുട്ട്യളാണല്ലോ ഈ ഫോണിൽ നോക്കിയിര്ക്ക്ണത് അ എന്നന് ഇസ് കൂൾട്ട് വരാ അലെങ്കി വെക്കേഷൻ ടൈമൊക്കെ പല കളികളൊയ്ക്കാരം. ത്രങ്ങാനും കളി കൾച്ച്ണ് ഞമ്മളൊക്കെ കൊറെ കൊത്തങ്കല്ല് പിന്നെ എന്താ പറയാ വള്ളിച്ചാ ട്ടം ഏഹ് പ്പ്‌ ചോറും കൂട്ടാനും. ഇല്ലയ് മക്കക്ക് കളി ഞമ്മള് അങ്ങട്ട് പർഞൊട്ക്കണം എത്താ കളിക്ക്യണ്ടത് മ്മ ഇമ്മച്ചി പറഞ്ഞരീ അറിം. കളി എന്താ കൾചണ്ട്യേന്ന് പ ഈ പ ആ പണ്ട് വ് ട്ട്ല് ണ്ടോല്ലോ ആങ്കുട്ട്യളും പെങ്കുട്ട്യളും ഒക്ക അങ്ങന തന്നെ. കൊറേ മലകളൊക്കണ്ടാവും അടുത്തൊക്ക ഞങ്ങളട്ത്തൊക്ക കൊറേ ഈന്തിന്റെ തോടൊക്കണ്ട് ഈ ന്തറിയിലെ ങ്ങക്ക് ഈന്ത് ആഹ് ആഹ് ആഹ് എടാ അയിന്റെ ചാ അയിന്റെ. ചോട്ടിലൊക്ക കു ത്തർന്ന് നല്ല വല്ല്യ പാറക്കണ്ടാവും ഞങ്ങളവ്ടെ അർഞ്ഞ ഒരു മലപ്രദേശ നർച്ച് ഉരുണ്ട പാറ കല്ലികളൊക്കണ്ടാവും സ്റ്റെപ്പൊക്കള്ള പാറക്കെണ്ടാവും ന്നിട്ട് അത് വീടാക്ക അടെ കൊറേ ചെരട്ടക്കെ കൊണ്ടോയി. ക്ക എന്ത് രസാന്നറിയോ ആങ്കുട്ട്യോളു ണ്ടാവും പെങ്കുട്ട്യോളു ണ്ടാവും എല്ലാരും ആഹ് എല്ലാരും കൂട
അങ്ങൻ തന്നെണ് പാറന്റുള്ളില് ഇട്ക്കിലും മയ പെയ്ത് ക്കാണ് വള്ളണ്ടാവും കൊട ചൂടി അവ്ടെ കൾച്ച്യ.
അതെ അതെ കൊറെ എലകള്ട്ത്താണ്ട് എരിയ ഏഹ് അങ്ങനെയൊക്കെ. ഓരോ അടുപ്പൊക്കെ ണ്ടാക്കണ് നല്ല രസാ മൂന്ന് കല്ല് കൊണ്ടെ വെച്ചാണ്ട് അടുപ്പ്‌ണ്ടാക്കും. ആഹ് ചക്കര പുട്ട് തേങ്ങാ പുട്ട് ഓഹ് പിന്നെ ഈ കൊത്തകല്ല്
ത്തൊന്നു ഇപ്പത്തെ കുട്ട്യാക്കില്ലയ്. ഉം ഇപ്പഹ് ഒരു ദിവസ സ്കൂള് ശനിം ന്നായറും ഒയ്വ്ണ്ടായ ഫുള്ളു ഫോണില്.
അഹ്. അതെ ഞമ്മക്കൊക്ക റീൽസ് എന്താണ് വീഡിയോസ് എന്താന്നറിയിലേനി അങ്ങൻത്തെ ഫോണെ കാണില്ലേനി. ഏഹ് കൊറേ നെക്ക്ണ കൊറേ ഫോണ് ണ്ടായിനി അയിലെന്താ ചെയ്യണ്ടെ അറിയില. അതു അറിലേനി കൊറേ പാമ്പും എഹ് മറ്റേ പാമ്പിന്റെ ഗെയിമ്ണ്ടല്ലോ അതൊക്കെ കൾ
ആഹ് ആഹ് ആഹ് അത് ങ്ങനെ കണ്ടുതർ കൾച്ചുത്തർക്കും.
ആഹ് അഹ്ങ്ങനെ കൾച്ച്ത്തെർക്കണല്ലേ ആ സൗണ്ട്ങ്ങനെ അഹ് ഇങ്ങനെ വീങ്ങുമ്പള്ള സൗണ്ട് അതൊക്ക. പ്പളും മെമ്മറിലിണ്ടത ക്കെന്നെ രസാ അതൊക്കെർഞ്ഞ പറയാ കൊറേണ്ടാവും ഇപ്പത്തെ കുട്ട്യള്ക്ക് ഫോണില് വല്ലോം കണ്ട പറയാണ്ടാവുള്ളു.
ആഹ് അതന്നെ ഇപ്പത്തെ കുട്ട്യൾക്ക് ഫോ അതന്നെള്ളൂ ഓൽക്ക് ഫോൺലങ്ങനെ കണ്ട് ഫോൺല് ങ്ങനെണ്ട് ഞമ്മക്ക് അതല്ല പറയാലേ.
പേട്ച്ച്ക്ക ഇൻസ്റ്റേല് കൊറേ സ്റ്റോറിടണം കൊറേ റീൽസ്ട്ത്ത്ടണം. ഏഹ് എന്ത് പരിവ്യാട്യായാലും ഞ്പ്പൊര് പെര്ന്നാളായാലും കുടുംബക്കാരെ കൂട്ടകാരെ കാണൊന്നുണ്ടാവുല ഓൽ ക്ക് കൊറെ ഫോട്ടട്ക്കണം അതൊ അതൊന്ന് പോസ്റ്റയ്യണം അത്രൊള്ളൂ.
ത്തന് മൂലക്ക പോയിരി ക്ക അപ്പളു അവുടി
ആഹ്. ആഹ് അതേ അത്രേ ഉള്ളു.
ഓല ഓലകാലങ്ങനെ കയും ഞമ്മളെ കാലാണ് പർഞ്ഞ് ചിർച്ചാല് രെസം.
ആഹ് അതന്നെ ഇപ്പളുഎല്ലാരും കൂട്യാല് പറഞ്ഞ് ചിർച്ച കൊറെയി ഉമ്മന്റെ വീട്ടിക്ക് വിരുന്നോയ പോക്ക്കള് അങ്ങനെയൊക്കെ പ്പ ഇപ്പൊ കുട്ട്യള് വിരുന്നോക്കും ഇഷ്ടല്ല്യ മക്കക്ക് ഉമ്മാന്റെ വീട്ട്ക്കൊന്നും രണ്ടൂസം മൂന്നുസൊക്കെ പോയി നിക്കും. ഹലോ? ഹെലോ? ആഹ് റെയ്ഞ്ചിഷുണ്ടോ റെയ്ഞ്ചിഷ്യുണ്ടോ?
ആഹ് റേഞ്ചിഷ്യൂ ഞാനെ കുട്ടി ഒർങ്ങീക്ക്ണ്ചാര്ച്ച് ഒന്ന്ങ്ങട്ട് നീങ്ങി.
ഏഹെ അത് ശെരി. എന്തോണന്നോപ്പഴേക്കും.
പ്പ കേക്കല്ലേ
ആഹ്, കേക്ക്ണില്ല, കേക്ക്ണില്ല അപ്പൊ ഞാൻ വിചാരിച്ച് എന്തേപ്പത് ക ആഹ് ഇപ്പൊ കേക്ക്ണ്ട്. നേര്ത്തെയ് കൊർച്ച് രു രണ്ട് സെക്കന്റൊന്നും സൈലന്റായപോലെണ്ടയ്നി. കേക്കാത്ത പോലെ, ഇപ്പൊ റെഡി ആയിറ്റ്ണ്ട് ഇപ്പൊ കേക്ക്ണ്ട്.
ആഹ്, ആഹ്, ആഹ്. ഇപ്പൊ കേക്ക്ണ്ട്.
ആഹ്, അതെന്നെ
ആഹ്, പിന്നെന്തൊക്ക്യാ വേറെ വിഷ് ഓഹ്, ഫുഡൊക്കെണ്ടാക്കി അതൊക്കൊരൊമ്പതര പത്തണ്യാവുമ്പോതിനാകും.
ആവൂലേ. പിന്നെ പിന്നെന്നർഞ്ഞാ നമ്മള് ആഹ് ഉള്ളിലുള്ള പണികളെ ആയിരിക്കും പിന്നെ തൊടക്കല്, വാരല്
അതാണ് പണി മറ്റേ അടുപ്പത്ത്ത്തെ പണിക്കെ വേണ്ട് സാധനംണ്ടായ അമ്മക്ക് വേണ്ട്ണ്ടാ ഏനി കുട്ട്യാള് പോവുമ്പോത്തിന് ഈ അട് ട്‌ച്ചാ തോത്ത കുട്ട്യാള്പോയിട്ട് ഓരോന്നും പൊർക്കാ ത് നന്നാക്കി ക്ലീനാക്കി മക്കളിംകൊണ്ട് അപ്പോത്തിനൊടുച്ച്യാവും.
ഉച്ചയാവും പിന്നെ അവര് വെരാനു ആയി ടൈമ്.
ആഹ്, പിന്നെ ഞമ്മളൊന്ന് റെസ്റ്റെടുക്കുമ്പോത്തിനും മ മറ്റോല് മൂന്നര്ക്ക് വെര്നോല്ണ്ട്, നാലെര്ക്ക് വെര്‌നോല് അഞ്ചരക്ക് വെര്നോലൊക്കെണ്ട്.
ഹതെ, അതെ അതെ ഒരു ദെവസം നമ്മള് പെണ്ണ്ങ്ങളെ ലൈഫ് അങ്ങനെയൊക്കെന്നെ രാവിലെ മുതൽ സ്റ്റാർട്ടെയ്യാ രാത്രി ആവോളും പണ്യേന്നെ.
ഉം, ഞാംപറിം ന്റെ ഹസ്ബൻഡിനോട് ഞ ഞങ്ങക്കൊരു സൺഡേ ലീവൂല്ല റിം.
ആഹ് സൺഡേ ലീവില്യ. സൺഡേ ലീവ്ണ്ടെയ്ലും കൊയപല്ല്യ, അന്നൂട്ക്ക ഷെ അയ്നൊരു സാലറിരാണേ സുഖേനി. ഇത്രമാസൊരു സാലറി തന്നാ കിട്ടലേനീറ്യ ആഹ്, അതെ അതെ ന്നാ ഞാൻ വിളിയ്ക്കട്ടോ ടൈമായിണെ.
ആഹ് ഓക്കെ ശെരിന്നാ.